ഹലോ ആ ആ സുഖമായിട്ടിരിക്കുന്നോ അ മഴയൊക്കെ എങ്ങന
മഴ കുഴപ്പമൊന്നുമില്ല ഒന്നും മായില്ല അ ദിസം മുന്നാലമായ ഇന്ന് രാവിലെ ചെറിയ മഴക പേ ഉ ഇന്ന് പിന്നെ അത്യാവശ്യം ഒക്കെ ഡ്രസ്ൊക്കെ ഉങ്ങി കിട്ട കുട്ട ഫുുള്ളായിട്ട് തുടങ്ങിയില്ലെങ്കിൽ ഒരു മൂടലാണ് ഇപ്പ ഒരു വെയില അടിക്കണില്ല
അല്ല
കുറവനായി ഭാഷ
മ് ഇവിടെ അതുപോലെ തന്നെയാ വലിയ മ് ആയോ ഇല്ല ചെറിയ ഒരു തണുപ്പ് അത്രയൊക്കെ ഉള്ളൂ ഇല്ല മഴയുടെ ഒരുരിതന്ന് തോന്നില്ല ആ ഇത് വരുന്നില്ല രണ്ടു ദിവസം മുമ്പ് ഭയങ്കര മഴയുടെ ഒരുരിതല്ലായിരുന്നോ
ആ സ്കൂൾ തോക്കണ എന്തൊക്കെ നല്ല ഇതായിന് ആ അത് നല്ല മയിന്റ് കാലാവസ്ഥം ചാറ്റാ ചിറ്റലിലും പൊട്ടലും ഒക്ക നല്ല മഴ എല്ലാം പോലും ആയി വന്നീന് പിന്നെ അതേ മന്നാണ് പോവുകയും ചെയ്തത് ഞങ്ങക്ക് ഇപ്പോഴും അടുത്തയതിട്ട ഒറ്റ വെള്ളമായത് ഒന്നര വെള്ള ആട്ടില്ല എന്റെറെഓടത്ത് വള്ളയയിിക്ക ഞൾക്ക് വള്ളട്ട് ഇല്ല ഞങ്ങളുടെ ഇവിടെ കുന്നഞ്ചേരി വയൽ അതുകൊണ്ട് എന്താണ് അവിടുക്ക് ഒറത്ത് വെട്ടണം ഒര് വെള്ളം വരണം ന്നാല്ല കെണറ്റക്ക് വെള്ളം ആവുള്ളൂ ഒരു മയ അരിമണി പേർക്കും പേരിൻ്റെടൊക്കേ മയ പെയ്താ മതി വള്ളാവാന് എവിടെങ്കും പോയതാലും മതി ഭൂമി കൂടേവേയം വരുല്ലം ഇവിടങ്ങനെ വരൂല.
ആഹ് ഹ ഹാ
ഉം
കുടിവെള്ളമൊക്കെ കെണറ്റന്ന് തന്നെയാണ അപ്പ
ആഹ് ആഹ് തൊട്ട് അടുക്കളുടെ തൊട്ടടുത്ത് തന്നെ കിണാറുണ്ട്
സ്വന്തമായിട്ടുള്ള ആളാണോ
ആ സ്വന്തയിട്ടന്നെ കിണറുണ്ട് പിന്നെ താത്താടന്ന് കൊയൽ വെള്ളം വരും ഓര് മോട്രചക്കണ് അയ്ൻ എല്ലാകാലത്തും റമ്മ് വള്ള അങ്ങന അവിടുന്ന് വരും പം പമ തിര് കൊണ്ടരണ്ടാ അപ്പൊ ഞങ്ങൾ മാത്രേ ഉള്ളു വേനാലായ കുറെേ ആൾക്കാരുണ്ടാവും
ഉം ഉം ഉ
ക്കെ നമ്മള് അവവിതൊക്കെ എമ്മ തിരിച്ചോണ്ടോ ന്ന് പറഞ്ഞാല് അങ്ങനെയാണ്
അല്ല കൊഴൽ വെള്ളം യൂസ് ചെയ സ്പ്പ ചില സമയത്ത് ചിലർക്ക് പിടിക്ക ത്തില്ല
ഇല്ല ആ മുടി കൊൊഴിച്ചിലും മുടിട് പരും
ഉം ഹം അതെ അതെ ഇല്ല ആ കിണ്ണ വണെങ്കി കൊഴപ്പമില്ല കൊഴക്കണറാണെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെല്ലേ
ആ ഉണ്ട് ഉണ്ട് കക്കൂസിലും കുളിമുറും എന്താണ് ഇതിലൊക്കെ കറ പിടിച്ചാ പോവാനൊക്കെ പണി
അതോ ഒരുമാതിരി ചാര കളർ പോല പിടിച്ചരിച്ച ആ ആ ആ ആ
ചളിയാണെങ്കിൽ നമുക്ക് കുറേ ഒരത്തിയാൽ എട്ട ഇത് ഞാൻ വർക്ക് ക്ലാസ്ട്ട് വരല്ല കുറേ രസം കൂടും അപ്പൊ നിറ്പോപ്പ അതിനിപ്പും ചെരുപ്പിട്ട് ചുട്ടുണ്ടാര കുൂടെ കുട്ടേോളെ ഈ ചെരുപ്പിന്റതും ഈ കൊല വെള്ളത്തി കിട്ട അങ്ങനെ കറോടിക്കും പിന്നെ മളൊക്കെ തേച്ച് വ ഞാൻ യ്ത് മാസ് വക്ക എ ചോറും അപ്പൊ നാലുദിവസം നറം ഉണ്ടാവും പിന്നെ അതേമാതിരിോ നമ്മള് കൈകുമ പോോലെ പോല്ല ടെ മോളാണ് പിന്നെ കഴിക്കണ ആളിപ്പോ ഇപ്പ പഠപ്പിച്ചില്ലങ്കി അതും ബധുട്ടല്ല കുട്ടക്ക സ്റ്റജ പഞ്ഞി
ആഹ എല്ലാം പഠിപ്പിച്ചച്ച് കൊടുക്കണം അത് ആൺകുട്ടികളാണ് അത അതെ ആൺകുട്ടികളാണെങ്കലുംെൺ
ഇപ്പൊ പിന്നെ ആൺകുട്ടികൾ പ്രത്യേകിച്ചും പഠിച്ചണം എന്നിട്ട തലമുറക്ക് നഞമ്മള തലമുറന്റെ മരില്ല രണ്ടാളംര്
അത് കണ്ടറിഞ് അത്യാവ്യം പിള്ളാരരെല്ലാം ചെയ്യുന്നുണ്ട് ആ പ്പോഴത്തെ ആ ആണുങ്ങളു അത് തന്നെ പഴയ രീതി പോലെല്ലല്ലോ
അങ്ങനൊക്കെ പ്പത്യാവശ്യം വെച്ച് ണ്ടാകാൻ പട് ച്ചു ഓല്ക് നമ്മളക്ക നല്ല റ്റേഷ്യ ഫുഡുണ്ടാ അങ്ങനറിയ
അതതെ ഞാനതെ ന്റെ ചെമ് ചേട്ടന്റെ ഏഹ് ഓഫീസ് വർക്കുന്ന ഒരാളുടെ ഇതിനു പോയ് ഇതിന് പോയായിരുന്നേ ഒരുട്ടേമെന്റ് ഫങ്‌ഷൻ ആ ചേട്ടൻ തന്നെയ ഉണ്ടാക്കിയത് നല്ല ഫുഡും ആയിരുന്നു എല്ലാർകാ ആ ചേച്ചി മണോ എല്ലാ കാര്യത്തിനും സഹായിക്കുകയും ചെയ്യും രാവിലെ എണീറ്റു എല്ലാം പരിപാടി കൂടുഒക്കെ ചെയ്യും തെരക്കുള്ള സമയത്ത് മാത്രം യത്തില്ല, ബാക്കി എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടൊക്കെ നിക്കും അ അരിയാനാണേലും ആ പീരയഡ്സ് ഒക്കെ വരുന്ന സമയത്താണലും ആ ചാ ചേട്ടന് എല്ലാം ഫുഡല്ലാം ണ്ടാക്കുന്നതും ഉം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതത പ്രത്യേകച്ച് ഇ പി ലേ ഉം അറിയ
ഓ പിന്നെന്താ ഞാൻ പൊയ്ക്ക്ണ് ന്ന ക്ക തൊഡ്ച്ചിടും ഉം അതോ അ മുറ്റ കൊ ടിചൊരിതരും അല്ലാത കുക്കിങ്‌ ക്ക് വരൂല ങ്ങള ഇല്ലെങ്കി ഞാ ണ്ടാക്കി കൊണ്ടറിയ ഉം ങ്ങള് ള്ളപ്പോ ഞാൻ ണ്ടാക്കൂലാന്ന്.
അ അ
അവ് ഏ
രണ്ടു പേര് സ്
ആ പോവു അത് നാതൂ നാത്തൂന് പേര് ക് കുട്ടി വന്നക്കണ്
ഉം ഉം ആ അവ ടെ കളിക്
ആ ആ അപ്പൊ ഓർത്തിന്ന് കണ്ട എന്തേലും ഒന്ന് പറയണം ഉം ഉവ വർത്താനം പറയാണ് മെയിൻ്റ് ചെയ്താ പോന്നിട്ടേ രണ്ടു വയസായി ആ രണ്ടു വയസ് കഴിഞ്ഞു ഇ ഇൻ്റെ മൂളല്ല സംസാ ഇൻ്റെ മൂള് സംസാരം കുറവാണ് മൂന്ന് വയസ്സായാലും ഇവളത്ര സംസാരിക്കൂല്ല ൻ്റെ രണ്ട് മക്കളും അത്ര സംസാരിക്കൂല
ആഹ് ആഹ് ആഹ്
ഓക്ക് കുറച്ചൊക്കെ എല്ലാത്തിനും ബാക്കിലാണ്
ആണോ ഹസ്‌ കൂളി പോകുമ്പഴെല്ലാം ഓക്കെ പക്ഷേ എന്റെ കൊച്ചും അതെ മൂന്ന് മൂന്നര വയസ്സായി ക്ലിയർ ആയിട്ട് സംസാരിക്കൂലാ പക്ഷെ അവൾ എന്തൊക്കെയോ സംസാരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസിലാവും
മനസിലാവില്ല മ്മ് അത് ശരിയായിക്കോളും ഇന്റെ മോളും അങ്ങനെന്നെ ഒന്നും പറയിലായിരുന്നു ഇമ്മാന്നെ തന്നെ വിളി ച്ച് കുറേ കഴിഞ്ഞിട്ടാണ് അതിന് മുന്നേ മറ്റേ മൂ രണ്ടാൾക്കാരും നല്ല നല്ല വായാടികളായിരുന്നു എല്ലാം സംസാരിക്കും എല്ലാർക്കും ഓര്ന്ന് വച്ചാ ജീവനായിരുന്നു ഓരെ വർത്താനോം ഓരോതും വീഡിയോസ് കാര്യം ഇത് ആരോടും മിണ്ടൂല്ല ആരോടുംല്ല ഇപ്പൊ ടീച്ചർമാരോടൊക്കെ ടീച്ചർക്ക് നല്ല ഇഷ്ടാണ് ഓളെ നല്ല വർത്താനം പറയും ഇന്ന് അങ്ങനവാടിത്തെ കുട്ടി കൊക്കെ ഫുഡ് എടുത്ത് കൊടുക്കുന്നത് ഓളാത്രെ വളമ്പി കൊടുത്തിട്ട് കൊണ്ട് വച്ചു കൊടുത്ത് കയ്യ് കഴുകി കൊണ്ട് വന്നെക്കണെ ക്കെ ആ ടീച്ചർ പറഞ്ഞ് നല്ല ഉസാറില് കൈ കഴുകി കൊടുത്തു വള്ളം ഒയ്ച്ച് കൊടുക്കണം പൈപ്പ് ഇല്ല മോളണക്ക ചെയ്ത് ക്ക്ണ്ന്ന് ഒരു കഴിഞ്ഞ പ്രാഷത്ത കു ട്ടളൊക്കെ കാട്ട്ണണ്ടിട്ടേ ഓൾ കഴിഞ്ഞ ദില് ചേർ ത്ത്ക്ക്ണ്
ആഹ് ഓ ഓ ഹാ അതിപ്പോ രണ്ടാമത്തെ വർഷ ആയല്ലേ അപ്പൊ അംഗംവാടി പോകുന്നത്?
കുടുംബ് നവംബറില് ഡിസംബറിൽ ചേർത്തൽ നവംബറില്
ഓ ഓ ഓ
കൾണ്ടല്ല
ഉം
ത്ത്നോള ഇപ്പൊ മൂന്ന് വയസും ആറു മാസം കഴിഞ്ഞിട്ടുണ്ടാവും
ഓഹോഹോ ആ എൻ എന്റെ- ചിനതന്നാ റക് ഡിസംബർ മാസൊള്ളാണോ കൊച്ച് സെപ്റ്റംബറി
ഒമ്പതാം മാസം ഉം ആറു മാസം കഴിഞ്ഞ് ഏഴാം മാസത്തക്കായിട്ടുണ്ടാവും അവ് നാല് വയസ് തെകയാതെ സ്കൂൾ ചേർക്കേണ്ട പിന്നെ നമുക്ക് കുട്ടിക്ക് നല്ല അക്ഷരങ്ങളൊന്നും ശരിക്കും കിട്ടാതെപ്പോം നമ്മൾ പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ടേ
അ ആ അല്ലപ്പൊ ഗവൺമെന്റ് സ്കൂൾ ഇല്ലേ അടുത്ത്?
ഉപ്പു ചേരണം അങ്ങനെ ഫേവറ്റ് ഐറ്റന്നെള്ളൂ ഉം അങ്ങനെയാണ്
ഉം ആ എ ബാക്കി രണ്ട് പെൺപിള്ളേർ പ്ര അല്ല പ്രൈവറ്റ് ആണോ അതോ ഗവൺമെന്റിന്റാണോ?
രണ്ടും ഗവൺമെന്റ് തന്നെ പ്രൈവറ്റ് നമുക്ക് ചേർക്കാനുള്ള ബജ റ്റില്ല.
ആ ആ ആഹ് ഇല്ല ഗവൺമെന്റ് സ്കൂളില ഒക്കെ നല്ല പഠത്ത ആണല്ലോ പടിക്കാനൊന്നുംല്ലല്ലോ നമ്മള് പഠിക്കുമ്പോഴത്തെ പോലത്തെല്ലല്ലോ ഇപ്പ ള്ളനല്ല നീറ്റായി
ഇപ്പ സൂപ്പർ ക്ലാസ്സും കാര്യങ്ങളും മക്ക
ഉം ഉം ഫുഡും കാര്യങ്ങളു എല്ലാം
ഉം ഇപ്പൊ പ്രൈവറ്റിനെക്കാളും നല്ലത് ഗവൺമെന്റ് ആണ്. അത്യാവശ്യം പഠിപ്പും കാ ര്യങ്ങളും അന്നാന്ന് വായക്കാല്ലത് ഗ്രൂ പ്പ് ഇണ്ടാക്കിക് ണ് അതിൽ വായിച്ചു വിടണം മലയാളത്തിന്റെര് ഗ്രൂപ്പുണ്ട് അതില് എല്ലാരും വൈകുന്നേരാവുമ്പം വായിച്ച് വിട്ടോളണം
ആഹ് ആഹ്
അപ്പ അങ്ങനാവുമ്പം ഇല്ല ഒരു വായിക്കുമ്പോ ഇഞ് തെറ്റുണ്ടെങ്കിൽ മറ്റൊല് തിരുത്തി വായിക്കാനുള്ള തൊക്കെ ണ്ട്
ആഹ
മറ്റ അഒന്നും ഇല്ലേന്യ ല്ലോ ഇപ്പ വാട്സപ്പ് ഉണ്ടായതോണ്ട് ക്കെ സുഖം തന്നെയാണ്
ഉം ഹു ഹും അതെ
ക്കറിയും ചെയ്യാ മറ്റത് നേരം വെൾത്താ പോവും വൈന്നാ രാവുമ്പം കൂട്ടിക്കെരും
ന്നും അറിയത്തുല്ല സ്കൂളിൽ ചെന്നോന്ന് പോലും നമ്മളറിയത്തില്ല
ഇന്നിപ്പോ ഫോൺ ഉണ്ടായതോണ്ട് കുട്ട്യേള് പോവ്ണ്ടോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ വർക്കാ ചെയ്തത് ന്നും
ഉം ഹും ആ പഠിപ്പിച്ചേ എന്നാന്നും അത് ഓരോ വിഷയത്തിനും ഓരോ ഗ്രൂപ്പാണോ എങ്ങനയാ
അല്ലാ ഒറ്റ ഗ്രൂപ്പൂണ്ട് പിന്നെ വായിച്ചു വിടാന് ഒരു ഗ്രൂപ്പുണ്ട് ആ പിന്നെ ഞമ്മക്ക് പഴ്സണലയിട്ട് നമ്മള് ടീച്ചർമാരെ എ ന്ത് കാര്യങ്ങൾ വിട്ണ്ട് നമുക്ക് പെർസണലായിട്ട് അങ്ങനെ വരുന്ണ്ട് അതെന്തോ ഒര് ഇത് ചെയ്തച്ചക്കാ തോന്നുണ് ഒരാൾക്ക് വിടണ എല്ലാവർക്കും ഒരുമിച്ച് ച്ച് പോണയ് റ്റ അ ഇപ്പ തുടങ്ങിയതാണ് ഇപ്പ മെമ്പർമാര ക്കെ പ്രൈവറ്റിലാണ് വര്നത് അല്ല ഒരേ സമയ അത്തില്ലാരും എത്രോ ആക്ക് പോവുകമായിരിക്കും അയന്നെല്ലത് ച്ചക്കാ തോന്നുന്നുണ്ട് ശിസ്റ്റനൊക്കെ മാറിയപ്പോളേ അപ്പ ടീച്ചർ കടി നമ്മള എല്ലാര ഫോണ് ഒരുപോലെ വരും ഗ്രൂപ്പിൽ വേറെും വിടും പ്രൈവറ്റ് മ്മ പ്രധാനപ്പെട്ട കാര്യ ഞങ്ങൾ അത് വേറിം വരും നമ്മള് ഗ്രൂ പി നോ കതെ പോകൂലേ അത്ച്ച ഫ വെച്ചൽ വേറെ വരും ഇന്ന കാര്യങ്ങളാണ് നിർത്തക്കുന്നത് വായിച്ചു വിടണം എഴതാ എഴുതാൻ കൊ ഇങ്ങനെ എഴുതാൻ കൊടുത്തക്കണ് അങ്ങനെ ണ്ട് മദ് റസാ സ്കൂൾ ഗ്രൂപ്പ്ണ്ട് നമ്മള ഗ്രൂപ്പ്
ആഹ ഞാന ഇപ്പൊ ഒര് ചെറിയ ബിസിനസ്സ ഒക്കെത്തുള്ളരു റീസെലിങ് നമ്മള് വീട്ടിൽ ചുമ്മായിരിക്കുവ അല്ലേ അപ്പൊ റീ സെല്ലിങ് അക്ക ീസിന്നെ
ആആഹ
ആഹ് അപ്പൊ അങ്ങനെ റീസെല്ലിംഗ ഒക്കെ ചെയ്യുന്നുണ്ടോ അതുണ്ട് ഇഷ്ട ഇഷ്ട്പോൾ എപ്പോഴും എപ്പോഴും വ മെയിൻ ഗ്രൂപ്പുകാർ ഇങ്ങനെപ്പോഴും ഇതി ഇടുല്ലോ
ആ ആ ആ
അപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ വരുന്നു പിന്നെ കൊച്ചിന്റെ സ്കൂളിൽേന്ന് വരുന്നു അങ്ങനെയൊക്കെ വരു പെട്ടന്ന് ഫോൺ ഹാങ് ആവ
ആ ആഹ് ആ ഞാനും ഉണ്ടായിരുന്നു ഡ്രസ്സ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു അത ആൾക്കാർ നോക്കിയത് ഏറ്റവും വയ്ക്കാൻ നല്ല ങേ
അത് സത്യം എന്നോട് കൊറെേ പേര് ചോദിക്കും ആ കൊറെ പേര് ഇങ്ങനെ ചോദിക്കുന്നു ആ ഇതിനെത്ര ഇതിനെ എത്ര എപ്പോഴും നമ്മള് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കും പിന്നെ ആ പരിസരത്ത് കാണുന്നില്ല പിന്നെ അത അല്ലന്നേ ആഹ് ഞാനും കുറ്റാലോന്നൊെ ആലോചിച്ചുണ്ടരിക്ക പിന്നെ വേറൊരു നല്ലൊരു ജോലി കിട്ടുന്നവേരെ ഇങ്ങനെ നോക്കാലന്ന്ലോർത്തു ഞാന അത് ഇട്ടേക്കുന്നാ പക്ഷ ആഹ് സ്റ്റാറ്റസ് പിന്നെ ഇൻസ്റ്റാഗ്ര ഗ്രൂപ്പൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ
ആഏ കച്ചോടം ണ്ടോ നിനിക്ക് അത് നമുക്ക് അൻപത് രൂപ നമുക്ക് അതിന്റെ മേലത്തെ കമ്പ് കിട്ടണം ഇതിന് നമ്മളത്ത റേറ്റ കൂടി കൂടി വരിയാണ് ഇപ്പ ഞാന് അ ന്റെയൊക്കെ ഗൂപ്പ് എടുക്കുമ്പോ ഇച്ച അൻപത് രൂപ കൂട്ടും മറ്റോനെങ്ങനെയാവും, തലമുറ അതുനമ്മള് ആദ്യത്തെകണ്ടുകിട്ടണം. എന്നാപ്പിന്നെ സുഖാ എന്നാ റേറ്റത്ര ഉണ്ടാവില്ല. ഇപ്പെല്ലാരും നമീഷ് എടുത്തുതരും മുത്തിനെ
ആ.. അന്ന് എത്തിയതാ, അ.. അ, എനിക്കാ എന്റെ, എന്റെ യിതിലോണേലും അമ്പതുരൂപയാ.
ആ ഞാൻ ഞാൻ വർക്ക് ചെയ്തതെല്ലാം അൻപത് രൂപ ന്നെയാണ്
ഉം എന്നാഞാൻ കട്ട് ചെയ്തേക്കട്ടെയിപ്പം പത്തരയായി
ആ എന്നായിക്കോട്ടെ എന്നാ ശരി.